എന്താണ് വിശേഷം
നല്ല പാടന്നെ എന്താ അന്റൊക്കെ പാട്
മഴേക്കിണ്ടൊ
ആഹ് മഴണ്ട് ഒരു വിവരോല്ലല്ലോ
നം നല്ല വിശേഷം
ഹ് ഹ്
മറ്റേ മീരെടെ കല്യാണം വിളിച്ചിട്ടുണ്ടോ
മീരടെ കല്യാണാ ഏഹ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയായിരിക്കും
ആഹ് എല്ലാരേം വിളിക്കൂന്ന പറഞ്ഞേ നമ്മടെ കൂടെ പഠിച്ച എല്ലാരേം
ആഹ് അതന്നെ അതന്നെ വിളിക്കട്ടെ അപ്പ അമ്മക്ക് എല്ലാർക്കും കാണാലോ ഹ് ഹ് ഭക്ഷണം കഴിച്ചാ
ആഹ് ഞാതെ കഴിചോണ്ടിരിക്യാ
ആ എന്താണ് ചോറന്നെ
ചോറും മീനും ഉം
പിന്നെ കുട്ട്യോളൊക്കെ ഭക്ഷണം കഴിച്ചാ
ആ പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ചു മറ്റേ കല്യാണ ത്തിന് പോവാനുള്ള ആ ഇത് ഞാൻ നേരത്തെ സമ്മതൊക്കെ വാങ്ങിച് വെച്ചേക്കുവാ മറ്റേ പാലക്കാട് എവ് ടെയോ ആണ് കല്യാണം അപ്പൊ ഒരു
ആഹ്
എല്ലാവർക്കും കൂടി ഒരു യാത്രയായിട്ട് പൂവാലോ
ആഹ ആഹ
ഉം നിങ്ങള് യാത്രയൊക്കെ പോവാറുണ്ടോ
ഏഹ് ഞങ്ങള് പോക്ണ്ട് അന്റെ ഉപരി ച എന്റെ കുട്ട്യ ഇബ് ഇബ്ടുത്തെ എന്റെ ഇക്ക വന്നാല് പ്പൊ പോക്ണ്ട് ഉം അപ്പൊ ഞങ്ങളും
യാത്രയൊക്കെ കൊറവ അതോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ പോവാനായിട്ട്
ഹ് ഹ് ഹ് അതന്നെ അമ്മള് എപ്പളേങ്കിലുംകെ പോകുമ്പോ ആ ഒരു രസല്ലെ എല്ലാരും കൂടി ഒക്കെ ആമ്പോ കൂടെ പടി ച്ചോരാവുമ്പോ പ്രത്യേകിച്ചും
ആ പഴയ കാലം തിരിച്ച് കിട്ടുവല്ലോ ആഹ അതെ അതെ ഹ് ഹ്
അങ്ങനെ വിളിച്ചു പറയണ്ടാവും
നീ വരിവായാണെ സാരി ആയിരിക്കുവോ ചുരിദാർ ആയിരിക്കുവോ
ഞാന് ചുരിദാർന്നെയാണ് ഏറേം ഹ് ഹ്
ഉം ഹ് ഇഷ്ടപ്പെട്ട കളർ ഏതാ
കളറ് നീല അങ്ങൻത്തെ കളർ പച്ച അങ്ങനതൊക്കെ ലൈറ്റ് കളറാ ഉം
വീട്ടിലുള്ള എല്ലാരും കൂടി വരുവോ അതോ
ഉം കു കുട്ട്യോളെ കൊണ്ടരണംന്ന് വിചാരിക്ണ്ട് കുട്ട്യോളെ കൊണ്ടരണം ഉം പിന്നെ ആ ഉം അതന്നെ അതന്നെ എല്ലാരും കുട്ട്യേളേം കുട്ട്യോളൊക്കെ ഇപ്പൊ എത്രേലാണ് പഠിക്ണഅന്റെ
എന്റെ കുട്ടികളൊക്കെ ഉം ഒരാള് എട്ടിലും ഒരാൾ അഞ്ചിലും ആയി പിള്ളേര് കൊഴപ്പില്ലാതെ പോണു ഉം
ആഹ് ആഹ്
മറ്റേ അവള് മാത്രം ഭയങ്കര വായി യ്ല്ലേ കല്യാണം കാഴിചെ പക്ഷെ ഇപ്പ ആള് ഡോക്ടറായി അവള് ആഗ്രഹിച്ച പോലെ കെനടന്നു നിന്റെ ആഗ്രഹം എന്തായിര്ന്നു നിനക്ക് ആഹ് ആരാവണം ന്നായിരുന്നു ആഗ്രഹം
എനിക്ക് അങ്ങൻത്തെ ആഗ്രഹങ്ങളൊന്നുണ്ടായ്ന്നില. അന്നെന്നു ന്നർഞ്ഞാല് ചല ചെല കുട്ടി ടൈമം ഉള്ളൂ ഞമ്മൾ പൊട്ടി തെർപ്
അതെ അന്ന് പഠിക്യാൻ വിട്ടപ്പോ മര്യാക് പഠിച്ച് ട്ട്ണ്ടങ്കി ഇപ്പോര് നല്ല നെലേല് എത്യേന അതെ അതെ.
ആഹ് അതന്നെ വേഗം വേഗം കല്യാണം
അതെ അതെ
ഉം അതണ്ടായത്
പ്രാരാബ്ദ്യായിലെ അവളൊക്കെ ഡോക്ടറായി
ഏഹ് എന്താ ആഹ് ഞമ്മള് ഗ്രൂപ്പിലിങ്ങനെ പറിം അല്ലാ ഞാൻ വല്ലാ ഗ്രൂപ്പിക്കൊന്നും വരാ വര്ലില്ല കാരണം ചെൽപ്പൊക്കെ ങ്ങനെ മെസേജ് കേക്കുള്ളൂ പെൽപ്പം കേ ക്കുല്യ കുട്ട്യോളകയ്യിലാം ഫോണ് അങ്ങനെ
അതെ അതെ ഇവിടെ അതെ എപ്പഴും ഫോണാണ് എത്ര പറഞ്ഞാലും കേക്കൂല ഫോണിക്കളി തന്നെ ഫോണികളിയാ
ഉം ഉം ഉം
ഗെയിം കളിക്കരുതന്ന് പറയുമ്പോഴത്തേക്കും കുറെ നേരം ഇരുന്ന് കൊറെ വീഡിയോ കാൺണ ണാം അത് കഴിയുമ്പോ പിന്നേം ഗെയിം തന്നെ
ആഹ് ആഹ്
ടി വി ഒന്നും വേണ്ട പിള്ളേർക്ക് നമ്മളൊക്കെ ടി വി കാണാൻ കൊതിച്ചിരുന്ന ഒരു സമയം ണ്ടായിര്ന്നല്ലോ മീൻ ആഹ് ഇവിടെ പുഴമീൻ കിട്ടും ഞങ്ങളിവിടെ ഉം അപ്പൊ സത്യത്തിൽ മീന്റെ പേരോന്നും അറിഞ്ഞൂടാ പക്ഷെ നല്ലതാ നല്ല രസൂണ്ട് കഴിക്യാൻ നീ കഴിച്ചോ
ഉം ഇല്യ കഴിച്ചിട്ടില്യ വീട്ട്ക്കൊക്കെ വര് ലില്ലേയ്ക്ക
എന്താണ് മനസിലായ്ല
വീട്ട്ക്ക് വര്ലില്ലേ
പിന്നെ വരാറ്ണ്ട്
ആഹ് പിന്നെ വേറെന്താ ആഹ് ആഹ് ഇഞ്പ്പോ ഓണൊക്കായല്ലോ
അതെ അതെ പിള്ളേർക്ക് ക്ലാസ് ഉള്ളതോണ്ടൊന്നും ഒരു സ്ഥലത്തും പോക്കൊന്നും നടക്കില്ലാന്നേ
ആഹ് ഓണത്തിന് പത്തൂസ് ത്തപൂട്ടുണ്ടാവല്ലോ
അതെ അതെ നമ്മളൊക്കെ വെക്കേഷന് അമ്മ വീട്ടിൽ പോവാനും ഒക്കെ എന്ത് ഉത്സാഹാര്ന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ട
ആഹ് ഇനിപ്പ ഞങ്ങക്ക് പിന്നെ മദ്രസ് ണ്ടായ കാര്നഅ്നട കുലൈ ഉം
വീട്ടിലല്ലാവരു ല്ലാരു സുഖായിട്ടിരിക്ന്നോ
ആഹ് വീട്ടിലുള്ളവരൊക്കെ സുഖായിരി ക്ണ് കൊഴപ്പൊന്നുല്യാ
ആഹ്
ഷാറായി പോണ്ട്
എ ഹും ഇനി പിന്നെന്താ വിശേഷം
വിശേഷതാ ങ്ങനെക്കെ പോണ്ട് എവിടെ മറ്റാളവ്ടെ
ആള് ദേ ഇവിടെണ്ട്
ആഹ് എന്തിനാ എന്ത്‌ ജോലിക്ക പോൺ
ആള് വണ്ടി ഓടിക്കുവ
ആഹ്
മ് നമ്മുക്ക് ജോലിയൊന്നുല്ല നമ്മള് നമ്മള് പണ്ടത്ത പോലെന്നെ എന്തെങ്കിലൊക്കേ ഇണ്ടാ ക്ക കഴിക്ക എവിടെങ്കിലും കെടന്നൊറങ്ങ ഇതൊക്കെ തന്നെ പരിവാടി
ഇപ്പൊ എന്തിനേലൊക്കെ പോണ്ടല്ലോ എന്തേലൊക്കെ പഠിച്ചു ടേര്ന്നാ
ഒക്കെ മടിയാ ഉം മടിയാണ് മടി
മടിയെന്നേൺ
മടി പിടിച്ചു പോയാ പിന്നെ ഒന്നും രക്ഷല്ല
വീട്ത്ത പണി എന്തേലൊക്കെ കഴി കഴിഞ്ഞാ ഫോണില് എന്തേലൊക്കെ കണ്ട് കെടന്ന് ഒറങ്ങാ ആ സുഖാന്നും എവിടെങ്കിലും പോയാലൊന്നും കിട്ടോന്നുല്ല്യ
കിട്ടില്ല അതന്നെ ഉ ജോലിക്ക് പോന്നവർക്കറിയാം അയ്ന്റെ വഷ് മം
പിന്നെ അ
പിന്നെ ശരിയാണ്‌ട്ടോ ഒരു വരുമാനം ഉണ്ടെങ്കിലേ നമുക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണെങ്കിലും ആരോടും ചോയ്ക്കണ്ട ഒന്നിനും ഇത അതൊന്നും പറ്റില്ലല്ലോ
അതന്നെ തന്നെ
ചോദിക്കണേനും എല്ലാത്തിനും ഒരു പരിധി ഇണ്ട് അല്ല അന്നൊക്കെ പഠിപ്പിന്റെ വെല അറിയില്ലാരുന്നു ഇപ്പ മൻസ്സിലായപ്പ അതിനൊരു കാര്യം ഇല്ലാണ്ടായി പോയി സമയൊക്കെ വൈകിപ്പോയി
മ് എന്തായാലും ഒക്കെ ഞ് മക്കള് പഠിക്കട്ടെ മക്കള് പഠിക്കട്ടെന്നറിയാ
അതെ അതെ പിള്ളേര് മിട്ക്കരാണോ പഠിക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാ
ആഹ് വല്യ കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോവ്ണ്ട് മൂത്താള്പ്പ പ്ലസ് ടു കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ കേറിക്ക്ണ്
ആണോ ഹോ അ നിന്റക്കെ കല്യാണം വയങ്കര നേരത്തെ നടന്നല്ല
ആഹ് അതാണ് പിന്നെ ഡിജി റ്റൽ മാർക്കറ്റിങ് ഗ്രാഫിക് അക്കൗണ്ടന്റ് ഒക്കെ ഇട്ത്ത് പഠിക്കാണ് നാല് വിഷയം
ഓ ശരി ശരി
എന്ന ഇപ്പൊ പ്ലസ് ടു കഴിഞ് ഇപ്രാവശ്യം ആഹ് ഇ പ്രാവശ്യ പ്ലസ് ടു കഴിഞ് അതാ ഞാൻ പറഞ്ഞത് ഇയാക്ക് പഠിക്കാന് നേ അത കിട്ടിട്ടില്ല അപ്പോതി
ആ ആഹ് അതെ അതെ
ഉം
അന്നൊക്കെ വീട്ട്കാർക്ക് വേഗം കെട്ടിച്ചാ മതിയല്ലോ
ക്കേ നറഞാലേ വേഗം കല്യാണം കഴിക്കലല്ലേ എന്നാ ഇപ്പളല്ലേ കുട്ടോൾ വാണ്ടാ വാണ്ട വേ ണ്ട നറിണ്
അല്ല അന്ന് പിള്ളേര വാക്ക് ആരും കേക്കത്തൂല്ല എന്നിം അത് പോലെയൊക്കെ തന്നെ എനിക്കും ഇപ്പ്യന്നും വേണ്ട പയ്യ മതീന്ന് പറഞ്ഞ എവടെ അനിയത്തിനെ കെ ട്ടി കാന്ണ്ട്
മ്
അപ്പൊ വേം കെട്ടിക്കോ വേം കെട്ടിക്കോ ന്നും പറഞ്
പിന്നെ അന്ന് കാരണവന്മാരുടെ വാക്കി നി നമ്മളൊക്ക വില കൊടുത്തിരന്ന് കാരണം വേഗം കേട്ടി ഇപ്പോഴത്തെ പിള്ളേർ അതുപോലെന്നല്ലോ വോണ് വേണ്ട പറഞ്ഞാ വേണ്ട
അതന്നെ അതന്നെ അതന്നെ
ഉം
ഉം
എന്റെ ഒരു മാമന്റെ മോളുണ്ട് അവൾക്ക് കല്യാണപ്രായയിട്ട് ഇപ്പൊ മുപ്പത് വയസ്സ് കഴിഞ്ഞു കല്യാണം കെട്ടിക്കണ്ട പ്രായമായി പക്ഷെ ആൾക്കും ഇപ്പൊ കല്യാണം വേണ്ട അവള് നല്ല ജോലിയൊക്കെയുണ്ട് എഞ്ചിനീറിങ് ഒക്കെ കഴിഞ്ഞ കുട്ടിയാ അവൾക്ക് പക്ഷെ ഇപ്പൊ വേണ്ട അവൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട ഒരാളെ കിട്ടുമ്പോ കെട്ടാം അപ്പം വീട്ടുകാരുടെ നിർബന്ധം കൂടിയ ഇപ്പൊ ഹോസ്റ്റലിൽ പോയി നിക്കാ
ഈ കുട്ടികൾ എന്താ അറിയോ കൊറെ കഴിഞ്ഞാ പിന്നെ അവർക്ക് അവരുതായ ഫ്രീഡത്തില് ജീവിക്കുമ്പോ പിന്നെ അവര് പറയും വണ്ടാ വണ്ടാന്ന് പറയും പിന്നെ അവർക്ക് തോന്നു അതൊന്ന അത്ക്കെ മറ്റുള്ളരെ ജീവിതൊക്കെ കാണുമ്പോ തോന്നു ഇത് ശരിയാവൂല അമ്മക്ക് ഒ റ്റയ്ക്ക് ജീവിക്കാന്നുള്ള ചിന്ത വരുവേ
അതെ അതെ
അതാണ് കുട്ടികളെ ഒന്നേരം വഴകി കെട്ടിച്ചാലുംള്ള പ്രശ്നങ്ങൾ വരണ
അതെ എന്ന്ച്ചെ എല്ലാം ഡിവോഴ്സ അല്ലേ പണ്ടത്തെ പോലെല്ലല്ലോ എല്ലാം കുറച്ച കാലം കഴിയുമ്പോ ഒരു അഞ് രണ്ടോ മൂന്നോ വർഷം
ആ ഞമ്മളൊക്കെ ഇതായി ബുദ്ധിമുട്ടി നിന്ന ഇപ്പളത്തെ കുട്ടികളൊന്നും നി
ആ അതെ ഒന്ന് വഴക്ക് പറയാനോ തല്ലുവോ ഒക്കെ ചെയ്താ അവി
ആ ഒന്ന് ഒന്ന് ചീത്ത പറയാൻ പറ്റൂല അവരൊന്നും ഒച്ചെടാൻ പറ്റൂല അങ്ങനത്തെ ആ അവസ്ഥയാണ് ഇപ്പത്ത കുട്ടികളെ നമ്മള് ഞമ്മുക്ക്ന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല പിന്നെപ്പോ
ആഹ്
കല്യാണം കഴിച്ചാല് ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാണ് അവരെ ഭർ
അതെ ഇപ്പൊ ഈ കള്ളും കഞ്ചാവും ഇതിന്റെയൊക്കെ കാലത്തെ ഒന്നും പറയാൻ പറ്റില്ല പിള്ളേരടെ കാര്യങ്ങള് ഉം നിക്കും അതെ ഭയങ്കര പേടിയാ രണ്ട് ആമ്പിള്ളേരാണെങ്കിൽ പോലും നമ്മുക്കും പേടിയാണ് ഇങ്ങനെ സെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇത്ങ്ങളെ വളർത്തിക്കൊണ്ട് വരണ്ടേ
അതെ അതെ അതെ
ഞാൻ നിന്നെ ഇപ്പ വിളിക്കാട്ടോ ഒരു എന്താ പറയാ ഒരു അത്യാവശ്യം ഉണ്ട് എന്നിട്ട് ഇപ്പ വിളിക്കാവേ
അവിടെ നിക്ക് ഒരു പി ഒരു മിനിറ്റ് ഇപ്പോ വിളിക്കാടോ ആ ആയിക്കോട്ടെന്നാ ന്നാ വെച്ചോളെ
ആ നീ എന്നെ വിളിക്കിങ്ങോട് അല്ലെങ്കിൽ ഞാൻ വിളിക്കാം ഞാനൊരു ഒരു മിനിറ്റ് റ്റ് ഇപ്പ തന്നെ വിളിക്കാട്ടോ
ആഹ ആഹ
ശരി